ഹലോ
ആഹ ആഹ് ഇന്തൊക്കെ വർത്താനം
നല്ലതന്നെ എന്താ സുഖല്ലേ? ഉം ഭക്ഷണൊക്കെ കഴിച്ച് കെടന്ന്.
ആഹ് ഭക്ഷണൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇങ്ങനെ കെടക്കാണ് ഒന്ന് കോള് ചെയ്യട്ടെ ഇച്ചിരി ഫ്രീ ആവുമ്പോളെല്ലേ
ഫ്രീയാവുമ്പോളെല്ലേ നമ്മക്ക് സ്വസ്ഥതതിലിരുന്ന് വർത്താനം പറയാൻ പറ്റുള്ളൂ ആഹ് ആഹ് ഇപ്പ തന്നെ നമ്മക്ക് ഈ രാത്രി കെടക്കാൻ നേരം ഒരു കൊറച്ച് ടൈമ്മ് കിട്ടൂ ഹസ്ബൻഡ്ന്മാര് കൂടെ ഇണ്ടങ്കില് പിന്നെ ചെയ്യും ഇപ്പ ചെയ്യാനും പറ്റൂല ആഹ്
ഇപ്പ വർക്കില
ഏ ഇന്ന ആ ഓര് ഗൾഫിലാണ്
ആഹ് ഓ ശേരി
ഇവിടെണ്ടായിരുന്നു ഇപ്പ പോയിട്ടുള്ളൂ ഒരാഴ്ച ആയിട്ടുള്ളൂ പോയിട്ട്
ആഹ് അത് ശരി എന്താ ചെയ്യണെ
അവരടെ ഷോപ്പിലാ കടേല
ആഹ് ഇന്നിട്ട് നിങ്ങളെ വീട്ടില് ആരൊക്ക്ണ്ട്?
ഇവിടെ ഞാനും രണ്ട് മക്കളും
ആഹ്
ഉം മൂത്ത് ഇല്ല ആഹ് ഒറ്റക്കാണ് തറവാട്ടില്ണ്ട് ഉമ്മേം ഉപ്പേം ഇളച്ഛനും ഇളച്ഛി അവട്ണ്ട്
ഓ ശരി കുട്ടിയോളൊക്കെ ചെറിയ കുട്ടിയോളാ?
എല്ലല്ലാ വല്യ കുട്ടിയോളാ, മോന് പ്ലസ് ടു കഴിഞ്ഞു ഓട്ടോമൊബൈലിന്റെ ഇത് കോഴ്സ് എടുത്ത് പഠിച്ചിട്ട് ഇപ്പോ ഓന് വർകക്കെയ്യാണ്. ഉം അപ്പോ അവൻ വന്നിട്ടില്ല അപ്പോ അവന് വെയിറ്റ് ഇത് വെയിറ്റെയ്തൊണ്ടിരിക്കാണ് അപ്പോ അവൻ പറഞ്ഞു ഞാനിന്ന് നേരം വൈകും ഉമ്മാ ഒരുമണിയാവും
ഉം വർക്കേ ലോഡ് ഉണ്ടോ
ഏ
വർക്ക് ലോടാണോ ചോയി
വർക്ക് പെട്ടെന്ന് വരുന്നതാണ് ചെല ദിവസങ്ങളിലൊന്നും ഉണ്ടാവുല്ല വർക്ക് ഇങ്ങനെ ചെയ്യാനേ ചെല ദിവസങ്ങളില് പോരാൻ നിക്കണ നേരത്ത് വണ്ടിയോള് ഒക്കെ കൂടി വരുംന്ന്റന്നേക്ക അപ്പോ അതാണെങ്കില് അർജന്റ് ഉള്ളതാണെക്കാർ ഏ
അപ്പോ അത് വരാൻ നേരത്തൊക്കെ വരുമ്പോഴ് നമ്മളവിടെ സ്റ്റക്ക് ആകുംന്ന് പറയും
ആ പിന്നെ ആ ആ വർക്ക് ഫുള്ള് തീർത്ത് കൊടുക്കേണ്ടി വരും കാരണം നാളെ രാവിലെ ഓടാനുള്ള വണ്ടികളാണേ കാരം ഉം അപ്പോ പിന്നെ കാറ് കാറും ബസ് അങ്ങനത്തൊക്കെ ചെയ് വരും ഓരോ വണ്ടികളും വരും അവര് അതിന്റെതായിട്ടുള്ള ഉമ് ഈ എന്താണ് ചെക്കിങ്ങിനുണ്ടാവൂലേ ബസ്സൊക്കെ ഒരു ഇത്ര വർഷം കഴിഞ്ഞ് ഞ്ഞാലൊന്ന് അപ്പോ അവര് ഫുള്ള് മോടി ഇതൊക്കെ ചെയ്യണോല്ലോ ഫുള്ളും ഉം ആ അങ്ങനത്തൊക്കെ പിന്നെ ഈ ഉള്ള റ്റ്ലെള് കാര്യങ്ങള് സ്പീക്കറ് സബ്ബ് പിന്നെ അതുപോ ലെ ഈ ഇലക്ട്രിക്കൽ പരം വണ്ടിന്റെ ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള സംഭവം ഉണ്ടല്ലോ ആ ആ വർക്കാണ് ഓൻ ചെയ്യു
ആഹ ശരി
ഉം അയിന്റെ ഇതാണ് പഠിച്ച്ക്കണ്
ഉ ഇന്നട്ട് അഅ് കഴിച്ചോ
ആഹ് ഞാന് രാത്രി അങ്ങനെ ഒന്നും കഴിക്കാറില്ല
ഡയറ്റാ
ഡയറ്റായിട്ടൊന്നും അല്ല ഉ ഒന്നോ ഒരു നേരം ഇങ്ങനത്തെ ഈ അരി ഭക്ഷനൊക്കഴി ള്ളു ഹ് പിന്നെ ആഹ് പിന്നെ എന്താ വച്ചാഈ തൈറോയിഡ് ഉണ്ടായത് കാരണേ
ആ ആ ഉണ്ടാവോ കൊറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവോലോ ല്ലേ
ആ തൈറോയിഡ് ഇണ്ട്ച്ച്ട്ട് അങ്ങനെ പ്രത്യേക ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും അങ്ങനെ ഇല്ല്യാ
പകൽ ക്ഷീണം അങ്ങനെയൊക്കെ
ആഹ് ക്ഷീണങ്ങള് ചെല സമയത്ത് കയ്യടച്ചില് അങ്ങനത്തൊക്കെ ഉണ്ടാവും
ഉം
ഇനി എപ്പോഴും ഉണ്ടാവുലാ പിന്നെ അത് ഒരു സമയത്ത് അപ്പ അങ്ങനെ ഉണ്ടാവും എനിക്ക് ക്കങ്ങനെ ഓരോ പല അയ്റ്റത്തിലുണ്ട് ഈ അസുഖം പല വി
ഉ ആഹ അങ്ങനെ ഞാൻ പറയണെട്ടിട്ടുണ്ട് ചിലർ ഭയങ്കരമായിട്ട് തടി ടിക്ക്ണതും മെലിഞ്ഞു പോണ ആൾക്കാരും അങ്ങനെയൊക്കെണ്ടല്ലല്ലോ
ഇന്റതാ തടി എന്നും അങ്ങനെ നിന്ന് കാണ്ടുള്ളത്
സരിയാണ് തടിക്കും എത്തും മാറ്റം വരുന്നില്ലല്ലേ
ഏയ് അത് മാത്രം ഞാൻ പറഞ്ഞിക്കണ അത് ഇനിയിപ്പോ ചെത്തി എടുക്കണ്ടി ഏറ്റം വരും അല്ലാതെ അത് കുറ
കൊറിയൂല്ല ജിം ജിമ്മ ഒക്കെ ഒന്ന് പോയോക്കി ജിമ്മിനൊക്കെ പോയി ജിമ്മിനൊക്കെ പോയി വർക്കഔട്ട്ക്കെ ചെയ്ത ഡയ ഒറ്റക്ക ഒന്ന് ചെയ്ത് നോക്കിയാറ ഞാനിപ്പോ ജിമ്മന് പോകുന്നുണ്ട് ഉം
ല്ലേരും ജിമ്മിനൊക്കെ പോയിട്ടുണ്ടെങ്കില് ചെൽപ്പം കുറഞ്ഞൂടായില്ലാന്ന് പറയും
അപ്പൊ എത്ര രണ്ട് വൈറ്റ് ഏകദേശം
ഞാനോ
ഉം
ഞാനിപ്പോ ഒരു തൊണ്ണൂറൊക്കെ ഉണ്ടാവും
അത്രക്കെ ഉണ്ട്ല്ലേ അമ്മടെ വരുന്ന്ണ്ട് ജിമ്മില് തൊണ്ണൂറും തൊണ്ണൂറ്റി രണ്ടും ഒക്കെ ഉള്ള ആ
ആഹ് പക്ഷെ തൊണ്ണൂറ്ണ്ട് ച്ചിട്ട് കണ്ടാല അങ്ങനെ പറയിലട്ടാ ഹയ്റ്റ് ഇല്ല്യാ അയ്റ്റ് വല്യ ഹയ്റ്റില്യാ സാധാ അയ്റ്റെന്നെ ഉള്ളൂ പക്ഷെ എങ്ങനെ അവിടെ ഇവിടെ തൂങ്ങിക്കാണ്ടുള്ളരു തടി ഉണ്ടല്ലോ അങ്ങനത്തെ തടിയല്ല എല്ലാ ഭാഗവും ഒരേ മാരി ഉര്ണ്ട് കൂടി കാ അങ്ങനത്തെ തടിയാണ് ഉര്ണ്ട ശരീരം ഉം കയ്യിന്റെ വിരലും കാലും കാലിന്റെ വിരലും കൈ്യും ഒക്കെ ഉര്ണ്ട് കാണ്ടാ ഒരു ഉര്ണ്ട തടി ഉണ്ടല്ലോ അങ്ങനെ തന്നെ ആ ഉരുളത്തടി വല്യ നീളോല്യ എന്നാ വല്യ ഇതു ഇല്ലയ അങ്ങനെ ആഹ് വല്യ ബുദ്ധിമുട്ട് ഇൻക്ക് അങ്ങനെ തടി ഉണ്ട് വച്ചിട്ട് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഇല്ല്യ ഉം ശരീരം കൊണ്ട് അങ്ങനെ തടി ഉണ്ട്ച്ചിട്ടുള്ളൊ ഒരു ബുദ്ധിമുട്ട് ഇട്ടുണ്ടല്ലോ അതില്ല. ചിലവർക്ക് തടി ഉണ്ടായിച്ചിട്ടുണ്ടെങ്കി ഒന്നും എടുക്കാനും പറ്റൂല. കെതപ്പ് നടക്കുമ്പോ കാല് വേദന. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലയ. അത് ഞാൻ സ്വാഭാവിക ആയിട്ട്. കല്യാണം കഴിഞ്ഞോടെ മുതൽച്ചേ ഈ തടി ഉണ്ട്. അറുപത് ലെങ്കിലും ഒരു എമ്പത്. ആ ഒരു തടിയിലേരുന്ന് ആ കല്യാണം കഴിഞ്ഞ് പ്രസവമൊക്കെ കഴിഞ്ഞ് ശേഷം. ആ എൺമ്പത് എൺപത്തഞ്ച് അതിന്റെ താഴത്തേക്ക് ഇങ്ങോട്ട് പോരൂല്ല.
പിന്നെ പോന്ട്ട്ല്ലല്ലേ
പിന്നെ പോന്നിട്ടില്ല തൈറോയിഡ് ഇണ്ടായിന്റേഷ ഇപ്പാ ആഹ് ഒരു തൊണ്ണൂറാ ആഹ് ലെവലില്ലെന്നും. എന്നും ആ തടിയേ ആ തടിന്നെ ആ ലെവല് ഇങ്ങനെ നിക്കാ. അത് കൊറയ്ണൂലാ കൂടുണൂലാ. ആഹ് ല്ലെവലിഇങ്ങനെ നിക്കും.
ണ്ടായ പിന്നെക്കെ ഡെയിലി നമ്മളെ ലൈഫ് ലൈഫില് മൊത്തം മരുന്ന് കുടി ല്ലെ എന്നും
ൻക്ക് നല്ല ഇതേനെയ് ഇൻക്കെ എന്താച്ചാ ഞാൻ പ്രഗ്നനന്റായി ഏ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ പ്രഗ്നന്റായി നമ്മളൊഒരുപാട്. മരുന്നും കാര്യങ്ങളൊക്കെ കഴിച്ചിരുന്നു പ്രഗ്നന്റ് ആവാൻ വേണ്ടിട്ട്. രണ്ട് മക്കളല്ലേ പിന്നെ പിന്നെ വ് വീടിന്റെ ഇതൊക്കെ കഴിഞ്ഞപ്പോ മോനക്ക് മോന് ഹ് അഞ്ചു വയസ്സായി അവന് സ്കൂള് നമ്മള് നോക്കുന്നു കാര്യങ്ങളൊക്കെ ഇണ്ട് പക്ഷെ നമുക്ക് ഇപ്പ എന്തോ പച്ചോന കഴഞ്ഞിട്ടുള്ള ടൈം ഏകിട്ട്ണ്ടാവില്ലേക്കാരം അപ്പൊ നമുക്ക് അത് ഇണ്ടായിരിന്നീല്ല
പിന്നെ പിന്നെ എത്ര വർഷം കഴിഞ്ഞിട്ട ഇണ്ടായത് ആദ്യത്തെ മോന് ഇണ്ടായിന്റേഷം
ആദ്യക്കത്തെ മോൻ ഉണ്ടായതന്നെ മരുന്ന് കുടിച്ചിട്ടാണ് കല്യാണം കഴിഞ്ഞു ഓന് രണ്ടു വർഷ ഷം കഴിഞ്ഞിട്ട് മരുന്ന് കുടിച്ചിട്ടാണ് മോൻഇണ്ടായത്.
പിന്നേണ് പന്ത്രണ്ട് വർഷയത്തിന്
എല്ലാ പിന്നെ രണ്ടാമത്തെ മോന് പെട്ടന്ന്ണ്ടായി
ഉം
ആഹ് രണ്ടാമത്തെ മകന് പിന്നെ നമ്മള്. ഇന്താ പറയാ മറ്റേ മകൻക്ക് മൂന്ന് വയസ്സ്. ആയപ്ള് ഞാന് ഇവനെ പ്രസവിച്ച് കിടക്കാ രണ്ടാമതോ അങ്ങനെ അങ്ങനെ ഇണ്ടായി
ഉം പ്പോ പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടാ ഇണ്ടായത് തറഞ്ഞത്
പിന്നെ ഇപ്പോ പന്ത്രണ്ട് വർഷം അവൻ ക്ക് പതിനഞ്ച് വയസ്സായി ഇപ്പോ രണ്ടു വർഷം മുന്നേ മന്ന് ഇപ്പ പതിനഞ്ചാമത്തെ വയസ്സായി അവനുണ്ടായി അവർക്ക് പ പന്ത്രണ്ടാമത്തെ വയസ്സ് ആയ സമയത്താണ് വീണ്ടും ഞാനിപ്പോ പ്രഗ്നന്റാ ആയി. ഒന്ന് ആ സമയത്താണ് ഇൻക്ക്പ്പോരാ മൂന്ന് വർഷം മുന്നേ. അപ്പോളാണ് ഇൻക്ക് തൈറോയിഡ് അതിന്റെ മുന്നേ ഞാൻ ചെക്ക് ചെയ്യുവായിരുന്നു കൊളസ്ട്രോൾ തൈറോയിഡ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെക്ക്യോയായിരുന്നു എല്ലാരും ഇന്നോട് ഇങ്ങനെ പറയ്യ് ഇങ്ങനെ തടിയല്ലേ. ക്ക അതുണ്ടാവും ഇതുണ്ടാവും ഇയൊന്ന് ടെസ്റ്റെയ്തോ ക്ക് നറയും ഞാനെല്ലാം ചെക്കെയ്യും ഞ്ഞാൻ നല്ല മധരം കഴിക്കും. അതാണ് തടി കുറയാത്തദ്ന് പറയും.
ധുരോം ചോറും ഒഴിവാക്ക്യാ തെന്നെ കൊറേ തടി കൊറയും
ആഹ് ചോറ് ഒഴിവാക്കി തെന്നെ തടി കൊറയുന്ന് പറയും. പക്ഷെ മധരം ചോറ് ഒഴിവാക്കണം മധരം ഇന്നെ കൊണ്ട് ഒഴികാന് ച്ചായ ഇന്നെ കൊണ്ട് ഒഴിവാക്കാ പ ല അത് ഒഴിവാക്യ തെന്നെ തടി കെറയുന്നറിം പിന്നെപ്പോ ബേക്കറി ഐറ്റംസ്ള് ഒക്കെ ഞാൻ ഫുള്ള് ഒഴിവാക്കിക്ണ്. ഹും ഈ ചായ അതിന്നെ കൊണ്ട് പറ്റൂല ഒഴിവാക്കാന്.
ഉം ഹാ ആഹ് ചായ മധുരം കൊർച്ചീച്ചെ കൊ കൊർ ച്ച് കൊർച്ചീച്ചെങ്ങനെന്ന് കൊണ്ടന്നോക്കി കൊർച്ചൊണ്ടനോക്കി
പക്ഷേ അപ്പൊ ഒരു ടേസ്റ്റ്ട്ടൂല അപ്പൊ ചായ കുടിച്ക്ക്ണ്നെന്നെ തോൺണില്ലാ മദരല്ലാതെ ഞാൻ ചായ കുടിച്ചോക്കും
പശേ ഇന്നെ കൊണ്ട് സം പറ്റൂല പിടിച് നിക്കാ പറ്റൂല ആഹ് ഒരു തര അടി അഡിക്ഷനായിട്ട് പോയിട്ട് നമ്മളെന്താച്ചാ ആഹ് ഞാനിന്ന് ചായ കുടിച്ചിട്ടില്ലല്ലോ ഇഞ്ഞിപ്പോ ഞാൻ ചായ കുടിക്കാതെ മാക്സിമം ആഹ് അതേ ഞാനിങ്ങനേ എത്ര പിടിച്ച് നിന്നോക്കും ചായ കുടിക്കാതെ വൈകുന്നേരം ഒരു നേരം ഒരു ചായൊടിച്ച്ങ്ങാണ്ട് ഒര് കപ്പ് ചാ ഒര് ആഹ്‌ ഒര് ഗ്ലാസ് ചായ കുടിച്ച്ങ്ങാണ്ട് ഞാൻ നിന്നോക്കും രാവിലെ ഒരു ക്ലാസേ കുടിക്കൊള്ളൂ അതന്നെ നല്ല സ്ട്രോങ്ങിലും നല്ലതിലും വേണം അപ്പ ഞാനങ്ങനെ നിന്നോക്കും പക്ഷേ നടക്കൂല അപ്പൊ ഞാൻ പിന്നെ എന്തണിയും രാത്രി നീച്ചിട്ട് പന്ത്രണ്ട് മണിക്ക് നീച്ചിട്ട് വന്നിട്ട് ആഹ് ചായ കുടിക്കാതെന്നെക്കൊണ്ട് ഒറങ്ങാൻ കയ്യൂല ആഹ് ചായ കുടിച്ചല്ലാതെന്നെക്കൊണ്ട് ഒറങ്ങാൻ കയ്യൂലാ
അതോണ്ട്ണ്ടാവ്ണ ബുദ്ധിമുട്ടില് മനസ്സിനും സുഖല്ലാത്ത രീതിയില്
സ്സിനും സുഖല്ല്യ കെട്ന്നാ ഒറക്കും കിട്ട്ണില്ല അങ്ങട്ടും ഇങ്ങട്ടും തിരിഞ്ഞ് കെട്ന്ന്ട്ടും മറിഞ്ഞ് കെട്ന്ന്ട്ടും എന്ത് ചെയ് പിന്നെ നീച്ച് വന്നാ ആഹ് ഒരു ഗ്ലാസ്സാണ്ട് കൂട്ടി കുടിച്ചാ അപ്പ റാഹത്തായി
റാഹത്തായിലേ മറ്റേ സാധാരണ ചായൊ ച്ചാ ഒറക്കം വരൂലാന്നാ പറയാ ചായ കുടിച്ചാലേ ഒറക്കം വരൊള്ളൂല്ലേ
ഉം ചേലോര് പറയും ചായ കുടിച്ചാല് ഒറക്കം കിട്ടൂലാന്ന് ഒറക്കം പോവ്വും
പറയാറിം ആഹ്
ച്ച് ആ ചായണ്ട് കുടിച്ചതോട്കൂടി നിക്കാണ്ട് സുച്ച്ട്ട മാര്യാണ്ട് ഒറങ്ങും ചെയ്യും ഞാന്
ആഹ് അയ്ശരി ഇങ്ങക്ക്പ്പോ എത്ര ഏജായി അപ്പോ
ഇനിക്ക് മുപ്പത്തൊമ്പത് ആഹ് ഉം അത്രായി പിന്നേ എനിക്ക് ആഹ് മുപ്പത്താറ് ആ ഒര്തിനനു മുപ്പത്താറാ മുപ്പത്തേഴ് മുപ്പത്തെട്ട് അതന്നെ
ഉം
മുപ്പത്താറിലേന്നു ഒന്ന്ണ്ടായത് പിന്നെ ഇ ത അപ്പ തൈറോയിഡ് ണ്ടായാ പ്രഗ്നന്റ് ആവൂലാന്ന് പർ
അല്ലാ അങ്ങനെപ്പോ മൂന്നാമത്തെ കുട്ടിപ്പല്ലേ
ഏഹ്
മൂന്നാമത്തെ കുട്ടിക്ക് എത്രായി
മൂന്നാമത്തെ കുട്ടി ഇല്ല അത് അബോഷനായി
അബോഷനായില്ലേ ഇത്ക്ക് വേറെ ഒരു കോൾ വേറൊരു കോള് വര്ണ് ണ്ട്ട്ടോ പിന്നേ വിളിച്ചാലോ ബുദ്ധിമുട്ടില്ലല്ലോ
ആഹ് ഓക്കേ ശരി ന്നാ ഇന്നയിക്കോട്ടെ വിളിക്കട്ടാ
ആഹ് ആയിക്കോട്ടേ
ആഹ്